ഹലോ ആ ആ ഇ ആ ഇപ്പൊ കേ ക്ക ആഹ് കേൾ
ഇപ്പോ കേക്കാം അല്ലേ ആഹ് ഞാനേ ഇപ്പൊ കേൾക്കാല്ലോ അല്ലേ ഓക്കേ ഞാനാണെങ്കില് ആ എനിക്ക് ഒരു മു ഒരു രാ രണ്ട് മൂന്ന് മാസായിട്ട് പിരീഡ്സ് ആവുന്നുണ്ട് കേക്കുന്നുണ്ടാ അപ്പൊ ഞാൻ എന്തേയ്യുന്ന് അറിയാമോ ആ അപ്പൊ ഏഹ് എ ഞാൻ പോയി ഞാൻ പോയി അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ പ്രഗ്നന്റ് ആണോന്ന് അറിയണമല്ലോ അപ്പം ഞാൻ അതിന് വേണ്ടിട്ട് വീട്ടില് നമ്മുടെ കാർഡ് ഡ് ടെസ്റ്റ്‌ ചെയ്തപ്പോ ഞാൻ നെഗറ്റീവ് ആണെന്ന കണ്ടത് അപ്പോ ഞാൻ ഹോസ്പിറ്റലി പ്പോ ആഹ് നെഗറ്റീവ് ആര്ന്ന് അപ്പ ഞാൻ ഹോസ്പിറ്റലല് പോയി അപ്പൊ ഹോസ് റ്റലിൽ ചെന്നപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ആദ്യം പ്രഗ്നന്റ് ആണോന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ ഡോക്ടറെ ഞാൻ ചെക്ക് ചെയ്തതാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു ക്ക് ബ്ലഡും ടെസ്റ്റെയ്‌ ത് സ്കാനുമൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ സ്കാന് കാൻ ചെയ്യാനായിട്ട് എന്തായാലും ഇപ്പം ബ്ലഡ് നമ്മള് കൊടുത്തി ട്ടുണ്ട് അപ്പം ഈഹ് സ്കാനിങ്ങിന്റെ റിസൾട്ട് വന്നിട്ടില്ല സ്കാനിന്റെ റിസൾട്ട് ഇനി വരുമ്പോഴെ എന്താണെന്ന് അറിയൻ പറ്റുള്ളു എനിക്ക് തോന്നുന്നു അപ്പൊ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞു ചിലപ്പോ ഒന്നെങ്കില് പി സി ഒ ഡി ആയിരി ക്കും അല്ലെങ്കില് പി സി എം ഒ എച്ച് പറയുന്ന ആയിരി ക്കുന്ന് പറഞ്ഞ
ആ പി സി ഒ ഡി ക്കും അങ്ങനെ വരാതിരിക്കുവാന്ന് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സംഭവം എന്തുവാന്ന് എനിക്ക് കറക്റ്റ് നിക്ക് അറിയത്തില്ലേ കേട്ടോ പി സി ഒ ഡി ഞാൻ കേട്ടിട്ടുണ്ട്
പി സിഒ ഡി ന്ന് പറഞ്ഞാല് പി പി സി ഒ ഡി ഡിന്ന് പറഞ്ഞാല് നമുക്ക് നമുക്ക് എല്ലാ മാസ ഇപ്പം ഈ പീരീഡ്സ് ആവുന്നത് നമ്മുടെ എഗ് ആ എന്താരുന്നു ഹാച്ച് ആയിട്ട് അത് നമ്മടെ എഗ് ഓവറിക്കകത്തുന്ന് വന്ന് നമ്മുടെ ഗർഭാശയത്തിലെ കിടന്ന് കഴിഞ്ഞ് അത് ചീത്തയായി കഴിയുമ്പോഴല്ലേ നമ്മുക്ക് പീരയഡ്സ് ആവുന്നത്.
ആ
പക്ഷെ ഈ എഗ്സ് ആണെങ്കിൽ നമ്മുടെ നമുക്ക് അണ്ഡം ഉണ്ടല്ലോ അണ്ടാശയത്തി ത്തിലെ അണ്ഡം പുറത്ത് വർ വന്നിട്ട് ഇതിങ്ങനെ അടിഞ്ഞു കൂടിക്കിടക്കും അതായത് മെച്യൂർ ആവണം ഇത് ചെറി ചെറുതായിട്ട് ഇത് വളർന്ന് വ വലുതായിട്ടാണ് നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് നമ്മുടെ ഗർഭാശയത്തിലേക്ക് വരിക ഈ ഇത് വളർ വലുതാവു തിന് മുമ്പ് തന്നെ നമ്മടെ ഗർഭാശയത്തില് വന്നിട്ട് ഇത് കിടക്കും. അങ്ങനെ ഒന്ന് വന്ന് കിടക്കും അപ്പ അത് വളർന്നില്ലല്ലോ അപ്പ ആദ്യ ത് പിന്നേം വരും അങ്ങനെ വന്ന് വന്ന് കുറച്ച് എണ്ണം കൂടി ഇവിടെ ഇങ്ങനെ കിടക്കും. അങ്ങട്ടിട്ട് ഇത് ഒരു മൊഴയായിട്ട് മാറും ഇഅവസ്ഥ ക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞാ പി സി ഓടി.
അപ്പൊ ഈ ദുഷിച്ച രക്തം ഈ അടി ഞ്ഞു കൂടുന്ന സംഭവണല്ലേ? ഇത് പുറത് പോകാതെ ഇങ്ങനെ കെട്ടിക്കിടക്കും.
ആഹ് നമ്മുടെ ഗർഭാശയത്തിൽ തന്നെ കിടക്കും എന്നിട്ട് അതൊരു മുഴയാവും ഇതാണ് പി സി ഓടി അ പക്ഷെ ഇത് ശരിക്കും ഇത് സംഭവിക്കുന്നതെന്താന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് നമുക്കിത് ശരിക്കും പറഞ്ഞാ ജീവിത ശൈലി രോഗവാ
ആഹ് ജീവിത ശൈലി രോഗവാ
അതെ ഫുഡ് നമ്മള് കഴിക്കില്ല നമ്മള് നിക്കാറാ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടും പിന്നെ കൊഴുപ്പുള്ള ഫുഡൊക്കെ കഴിക്കുന്നുന്നത് കൊണ്ടും പിന്നെ ചെലപ്പോ നമ്മടെ ശരീരത്തില ഹോർമോൺസ് ഉണ്ടല്ലോ
ആഹ് ഹോർമോൺ
ആഹ് ഹോർമോൺ ചെയ്ഞ്ച് ആവുമ്പഴും പിന്നെ ഓവർ ടെൻഷനൊക്കെ കൊണ്ട് വര്ന്നതാ
പിന്നെ ഞാൻ കൊറെ പേർക്ക് ആ പി എസ് ഞാൻ കൊറെപേരുടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പി സി യോടി ആഹ് പി സി യോടി ഞാൻ നേരം ഓർക്കും എന്തോ സംഭവംന്ന് അറിയത്തില്ലല്ലോ പി സി യോ ടി ആഹ് എന്തായാലും ഇപ്പം നല്ലൊര് അറിവ് കിട്ടി ഇനി ആരെങ്കിലും പറഞ്ഞാലും അറിയാവല്ലേ ഇങ്ങനുള്ള ആണും ബ
പിന്നെ ഇതിനേക്കാട്ടില് ഇതിനെക്കാട്ടിലും വല്ല്യോരൂ കാര്യുണ്ട് പി സി യോ ടിയെ കാട്ടിലും കൊർച്ചും കൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാനാണ് പി സി എം ഒ എസ് എന്ന് പറയും അല്ലെങ്കില് നേരത്തെ ഇതിന് പി സി ഒ എസ് എന്നായിരുന്നു പറയുന്നത്
അത് ശരി
പക്ഷെ എല്ലാരും ആഹ് എൻ എല്ലാരും വിചാരിച്ച് വെച്ചേക്കുന്നെ പിസി ഓഡിയും പി സി എം ഓയസും ഒന്നാണെന്ന
ആഹ്
പക്ഷേ ശരിക്ക് ആഹ് ഇത് രണ്ടും രണ്ടാ ശരിക്കും ഈ പി സി എം ഒ എസ് വരുന്നെ എപ്പഴാന്നറിയാവോ നമ്മള് ഈ ആഹാരം കഴിക്കുന്നത് കറക്റ്റ് ആയിട്ട് ദഹിക്കാതെ വരത്തില്ലേ ഈ മെറ്റബോളിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവെന്ന് അജീർണം ആഹ് അത് ഉണ്ടാവുമ്പഴോ അല്ലെങ്കി ഈ ഹോർമോൺസിന്റെ ഒക്കെ വ്യത്യാസങ്ങള് ഓ അവിടെ ഹോർമോൺ ചെയ്ഞ്ചസ് അതുകൊണ്ടും ഉണ്ടാവും പക്ഷേ ഇത് മറ്റേ പി പി സി ഒ ഡി ന്ന് പറഞ്ഞ എന്തുവാരുന്നു ഈ ഗർഭാശയത്തില് നമ്മുടെ ഈ എക്സ് വന്ന് അടിയുന്ന അത് കൊണ്ടാന്ന് പറയാം പക്ഷേ ഈ പി സി എം ഓ എസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലേ ലേഡീസിന്റെ ഹോർമോൺസും ഉണ്ട് പുരുഷന്മാരുടെ ഹോർമോണുകളും ഉണ്ടല്ലോ
ഒണ്ട് ഒണ്ട്
അതായത് ആൺഡ്രജനും ഈസ്ട്രജൻ എന്ന് പറയുന്നത് അപ്പ അതില് ഈ പുരുഷൻമാരിലെ ഹോർ മോണ ആൺഡ്രജൻ
ആൺഡ്രജനും ഈസ്‌ട്രജനും
അതില് ഈ ഈസ്ഡജൻ ലേഡീസിന്റെയും ആൻഡ്രുജൻ ന്ന് പറയുന്ന പുരുഷമാരുടെയാ
ആഹ്
അപ്പൊ ഈ ആൻഡ്രുജന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അങ്ങ് ഉണ്ടാകുമ്പം ഒരുപാട് ഉണ്ടാകുവല്ലോ അതിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഓവുലേഷ് ഇത് നാടൻ ഉം ഡേ നമ്മടെ ഇയാൺ അണ്ടാശയത്തി കെടക്കുന്ന അണ്ടം ഗർഭാശയത്തിലേക്ക് വരുന്ന സമ ഈ അവ ഇതിന് പറയുന്ന പേരാണ് ഓവുലേഷൻ ഈ ഓവുലേഷ് തന്നെ ഈ ആൻഡ്രജൻ പോ ഒരുപാട് ഉണ്ടാവുന്നകൊണ്ട് ഈ ഓവുലേഷൻ എന്ത് ചെയ്യും സ്റ്റോപ്പ് ആകും തടസ്സപ്പെടും
മ്
അപ്പ ഈ ഈ ഓവുലേഷൻ ഇത് തടസ്സപ്പെടുമ്പം അതുവഴി വരുന്ന ഈ എഗ്ഗ് എന്ത് ചെയ്യും അവിടെ കെടന്നിട്ട് എന്താവും
ആ അങ്ങനാ മെഴ മെഴയാവുന്നതാണ്
പി സി ഓയസ് എന്ന് പറയുന്നു അത് പിസി ഓഡി വേറെ പിസി ഓയസ് വേറെ
സംഭവണല്ലേ
രണ്ടും മെഴയാണ് പക്ഷെ പി സി എംഒ എസ് അല്ലെ പി സി ഒ എസ് എന്ന് പറയും ആ പി സി ഒ സ് പറഞ്ഞാ ഭയങ്കര ഡേഞ്ചറണ്
ഡേഞ്ചറാ
ആ അത് നമ്മള് കറക്റ്റായിട്ട് കണ്ട് ചികില്സിച്ചിലങ്കിൽനമുക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് പോകും
ആ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ
എപ്പോഴാ ശെ നമ്മൾ ഇതാക്കണ്ടന്ന്റിയോ
ആഹ
അത് നമ്മള ഒരു ശരിക്കും പറഞ്ഞ നമ്മള് കറക്റ്റ് ആയിട്ട് നമുക്കൊരുപി നമ്മുടെ നമ്മുടെ ഇത്ണ്ടാവലോ പിരി പരിഡ്സിന്റെ ഒര് ടേബിള് കറക്റ്റ് ഒണ്ടാക്കണം നമുക്ക് നമ്മള് ഒ കല്യാണം കഴിഞ്ഞ് കു ട്ടികളൊക്കെ ആയവരാണെ കൊ ഴപ്പല്ല പക്ഷെ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ അതായത് ഇപ്പം പെട്ടെന്ന് പിരീഡ് അതാ ചെറിയ വേദന പിരീഡ്സ് ആയിട്ട് കല്യാണം ഒക്കെ കഴിക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾക്കാ ഇത് നമ്മള് ആദ്യമേ കണ്ടെത്തി നമ്മൾ ചികിത്സ കൊടുക്കണ്ടത് അപ്പൊ ആ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടന്ന് വെച്ചാല് ഈ നമ്മടെ കുട്ടികളോട് നമ്മള് പറഞ്ഞു കൊടുക്ക നമുക്ക് ഇതുപോലെരു അവസ്ഥ ഉണ്ടാകുവെന്നും കറക്റ്റ് ആയിട്ട് ഈ ഒരു ടേബിള് പീരീഡ്സിന്റെ ടേബിൾ ഉണ്ടാക്കിട്ട് ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഒരു പിരീഡ്സിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ- ഒരു ഇരുപത്തിഎട്ട് ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം അങ്ങനെ ആകട്ടെ അത് കഴിഞ്ഞ് പിന്നെയും അത് ഡിലേ ആവാണെന്നുണ്ടെങ്കിൽ നമ്മളത് എത്ര മാസന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മള് ഒരു ഡോക്ടറെ കാണണം മ്
അതെ അതെ അങ്ങനെ ഡോക്ടറെ കണ്ട് ചികിത്സ ഇപ്പം തേടണം എന്നാണ്
അതെ വേദ ആന്ന പീസിടയോടി പിസിയോടി നമുക്ക് ശരിക്കും പറഞ്ഞാ നമ്മുടെ നമ്മുടെ ആഹാര രീതിൽ നമ്മുടെ ജീവിത ശൈലി ഒക്കെ ഒന്ന് മാറ്റി ടെൻഷനൊക്കെ കുറച്ചാ മാറും പക്ഷെ പി സി ഒ എം ഒസ് എന്ന് പറയുന്നത് ഡോക്ടറെ കണ്ട് ചികിത്സയെടുത്ത് മാറേണ്ട രോഗാണ്.
അതെയാ അതെ രണ്ടുവേങ്കിലും ഡോക്ടറെ കണ്ട് ചികിത്സ നേടണം
അതെ കുട്ടികൾ
ആ കുട്ടികൾ ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് പിസി ഒടി ഒ പിള്ളോരൊക്കെ പറയുമ്പഴെ ഞാന ന്നേരോർക്കു ന്തുവാ സംഭവം
ഉം അത് കറക്റ്റായിട്ട് പിള്ളാരിലെ ആ പിള്ളേർക്കിത് മന സ്സിലാക്കി കൊടുത്ത് നമ്മക്കറിയാവുന്ന അറിവ് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ബോധവത്ക്കരിക്കുകയാ വേണ്ടത്.
അതെ
ഇത് നമ്മള് ശരിക്കും പറഞ്ഞാല് സ്കൂളില് ഏഹ് സ്കൂളിലാണ് ആ ഇതൊരു കൗൺസിലിംഗ് പോലെ കൊട്
ആ കൗൺസിലർ പറഞ്ഞു കൊടുക്കണം സ്കൂളുകളി കുട്ടികൾക്ക് പറഞ്ഞു കൊടു ക്കണം ഇങ്ങനെയൊക്കെയള്ള കാര്യങ്ങളാണെന്ന് ഇപ്പൊ ഞ ഏഹ് എന്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേച്ചിയുടെ മോക്ക് ഇതുപോലെ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരത്തില്ല ആ ആ കുട്ടിക്കാണെങ്കി അന്ന് ഭയങ്കര ടെൻഷനും ആ കൊച്ചിന് ആ സമയാവുമ്പോ ഈ വരാതിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ടെൻഷനായി മാനസികവായിട്ട് വേറൊരു രീതിയിലായി ഇപ്പൊ ആ ചേച്ചി ആ കൊച്ചിനെ കൊണ്ട് ആശുപത്രി നടക്കുവാ ഞാനെന്നിട്ട് ചോയ്ച്ചു അതെന്തുവാ ച്ചി വന്നില്ലന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്രയും ടെൻഷൻ അടിക്കൻ എന്തുവാ ഓ പിള്ളേർക്കൊക്കെ അങ്ങനെല്ലയോ ഇപ്പൊ ക്രമമായിട്ട് വരത്തില്ലല്ലോ ആദ്യക്കെ കൊറച്ച് ഇത് ത്തൊക്കെ വരുവല്ലോ ഡിലേ ഒക്കെ ഉണ്ടാവുല്ലേ എന്നാ പറയാ ആ അവക്ക് ആ സമയാവുമ്പ ത്തേന്ന് ഒരു മാനസിക വിഭ്രാന്തിയാന്ന് അതൊക്കെ എന്തുവായിരിക്കും കൊച്ചു പിള്ളേർക്ക്
അതെന്താന്ന് പറയട്ടെ അത് പിരി ടൈമ് ലേറ്റ് ആവുമ്പോ ടെൻഷൻ ആ വ്ന്നത് ഹോർമോൺസിന്റെ ചേഞ്ചസോണ്ട് വരുന്നത കാരണം നമ്മുടെ ബോഡില് അത്രേം നാള് ഉള്ള ഒരു വസ്തു പുറത്തേക്ക് പോവല്ലേ അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ ബ്രെയിന് ഇതുപോലെ എ ഇങ്ങനെ ഉണ്ടാകും എന്നറിഞ്ഞിട്ട് ഹോർമോൺസിന്റെ വ്യതിയാനങ്ങൾ കൊണ്ടിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു ഇത് കൊടുക്കും ഒരു സിഗ്നല് പാസ് ചെയ്യും അ ഇന്ന പോലാണ് ഇന്നത് വരുന്നില്ല അപ്പൊ ഇങ്ങനെ ടെൻഷൻ ആവണം ഇന്നതാണ് എന്ന് അവർക്ക് ത അതിന് കറക്റ്റ് ആയിട്ടൊരു ഒന്നെങ്കി ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ആദ്യം ഗൈനക്കിനെ കണ്ടിട്ട് എന്താണ് പ്രശ്നംന്ന് മനസ്സിലാക്കി ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ക കറക്റ്റായിട്ടൊരു തെറാപ്പി കൊടു യുമ്പോ അത് ഓക്കെയാവും
അത് തന്നെ അങ്ങനെ ചെയ്യണം ഈ പക്ഷെ ഈ ചേച്ചി ആ കുട്ടിയെ അവിടെ ഹോസ്പിറ്റലി കൊണ്ടുപോയി കൊണ്ടോയി സ്കാൻ ചെയ്തു എല്ലാം നോക്കിയപ്പോ അതിനൊരു കുഴപ്പവുല്ല പക്ഷെ അതിനങ്ങ് മാനസികമായി ട്ടങ്ങ് വിഭ്രാന്തി അതിന് ആ സമയത്ത് ഇത് പീരീഡ്സായില്ലെന്നുണ്ടെങ്കി മാനസികമായി ട്ടങ്ങ് വിഭ്രാന്തിയായി അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുവാ ഞാൻ പറ അങ്ങനങ്ങ് വിഭ്രാന്തി
ഹോസ്പിറ്റലുകളില് പോയിട്ട് ഗൈനക്കിനെയും തിനെയും ഒന്നും അല്ല കാണണ്ടെ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു തെറാപ്പി എടുക്കുവ വേണ്ടത്
അതാ ചേച്ചിക്ക് അത്ര അങ് അറിയത്തൂ ഇല്ലെന്ന് തോന്നുന്നു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചത് അപ്പ ഡോക്ടർ സ്കാൻ ചെയ്തൊക്ക നോക്കി അതിന് ശാരീരികമായിട്ടും മറ്റ കുഴങ്ങള ഒന്നുംല്ല പക്ഷെ ഈ കുട്ടക്ക്ങ് ടെൻഷനതെന്തോ അതി നക്ക് ഞാൻ ചോദിച്ച എന്താ അനെ ടെൻഷൻ വരണ്ട കാര്യമാ ന്തുവാ കൊച്ചു കൊച്ചല്ലേ അങ്ങന ടെൻ വേണ്ട കാര്യമ ഇില്ലല്ലോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അതിന് കുഴപ്പ ഒന്നും ഇല്ലാതാനും
പക്ഷെ ഒരു പക്ഷെ ഒരു കാര്യുണ്ട് ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ പി സി ഓടി ആണെങ്കില് അൾട്രാസൗണ്ട് നമ്മുടെ സ്കാനിങ് ഉണ്ടല്ലോ അൾട്രാസൗണ്ട് സ് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് പി സിയോടി ആണെങ്കിൽ നമു അറിയൻ പറ്റും പക്ഷെ പി സി എം ആശ് ആണെങ്കിലേ ചെല ചെലപ്പോ അത് അറിയണമെന്നില്ല മനസ്സിലായോ അപ്പം അതിന് നമ്മള് ഈ ഈ പെൽവിക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിനോ അങ്ങനെ എന്തോ ഒന്ന് പറയുന്ന ഒരു സ്കാനിങ് ഇണ്ട് അത് ചെയ്താ മാത്രേ ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പ
അറിയാൻ പറ്റത്തൊള്ളൂ.
അത് അല്ലെങ്കില് ഉള്ളള് പരിശോധിക്കേണ്ടി വരും. നമ്മടെ നമ്മളെ പ്രസവിക്കാൻ നമ്മള് ഗ നമ്മളെ പി ലേബർ റൂമി കേറ്റുമ്പോ നമ്മടെ ഉള്ളള് പരിശോധിക്കില്ലേ അതുപോലെ അവർ ഉള്ള് പരിശോധിക്കേണ്ടി വരും.
അത അങ്ങനെ വല്ലോം ചെയ്യും. പക്ഷേ ഈ ചേച്ചിക്ക് അത്രങ്ങ അറിയത്തില്ലേ ഞാൻ ചോദിക്കുമ്പോഴേക്കെ പറയും. ആ ഹോസ്പിറ്റലിൽ പോയി ഈ ഹോസ്പിറ്റലിൽ പോയി ഇന്ന് മോ ക്കു വയ്യായ്ര്ന്നു. രാത്രിയാകുമ്പോ ഇത് തന്നെ എറങ്ങി നടക്കൊക്കെ ചെയ്യുവെന്ന്.
ആഹ് അങ്ങനെ ഇണ്ടെങ്കില് അങ്ങനെ ഇണ്ടെങ്കില് അവരെ നമ്മള് കറക്റ്റ് ആയ്ട്ട് ഇവരെ കാണിക്കണ്ട ഒരു സൈ
സൈക്കോളജിസ്റ്റിനെ സത്യം അതാ ചെയ്യേണ്ടത് ഈ ചേച്ചി ക്കറിയത്തില്ലന്ന് തോന്ന്ന്നു. ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാ
ഇനി ആ ചേച്ചിയെ കാണുമ്പോന്ന് പറയണം കേട്ടോ ഇതുപോലെ ഗൈനക്കിനെ കണ്ട മയം കളയാതെ അത് പഠിക്കുന്ന കുട്ടിയല്ലേ. അപ്പം ഒന്നാംത്തെ എക്സാമിന്റെ ടെൻഷൻ ഒക്കെ കൊണ്ടും ഇതുപോലെ ഒണ്ടാവും. അപ്പോ ഒര് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു തെറാപ്പി എട്ക്കാൻ ചേച്ചിയോടെന്ന് പറഞ്ഞ് നോക്ക്.
ആഹ് ആ അതാ ഇനി കാണുമ്പോ പറയാ.
അപ്പൊ ശരിടാ എന്നാ.
ആഹ് ശരി ശരി ആഹ് ആഹ് ഓക്കെ ഓക്കെ. ആഹ് ശരി